ആഹ് ചേച്ചി കേക്ക്ന്ന്ണ്ടോ ആഹ് കേക്ക് എന്തൊക്കെയ ങ്ങൾ വിശേഷം
ഓഹ് നല്ല ശേ ഷം
ആഹ് ആഹ് ആഹ്
ഇപ്പ കഴിച്ചാ
ആഹ് കഴിച്ചു കഴിച്ചു ഉച്ച സമയം കഴിച്ചു കഴിച്ചു കഴിച്ചു കഴിച്ച ഇങ്ങനെ ഇരിക്കായിരുന്നു
ഇതൊക്കെ കൂടെ എല്ല കുറച്ച് ജോലികൾ ഉണ്ടായിരുന്നേ ചെയ്യാനായിട്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞ കഴിക്കാൻ ഓർത്ത്
ആണോ ആഹ് ആഹ് ഞാനിപ്പ സ്കൂള് തറക്കാനായില്ലേ കുട്ടിൾക്ക് അപ്പൊ അതിന്റെ കുറച്ച്
പിള്ളെ കൊച്ചുങ്ങളുടെ എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിയാ
ഇല്ലേ വാങ്ങിക്കാൻ പോകണം ആഹ് വൈകുന്നേരം വേണം വാങ്ങിക്കാൻ പോവാൻന്ന് വിചാരിച്ചിട്ടാണ് അപ്പ അപ്പ അതിന്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കുവായിരുന്നു അപ്പൊ അത് വാങ്ങിക്കണം ആഹ് ഒക്കെ റെഡി ആക്കി വെച്ചിണ്ട് പോവാനായിട്ട്
ഇനി അവടെ ചെന്ന് കഴിയുമ്പോ നമ്മള് പറയണന്നായിരിക്കൂല ഇവര് എടുക്കണത്
ആഹ് അതാണേ പിന്നെ ഇപ്പൊ ക്കോ ഓഫർുണ്ടല്ലോ ഇവിടെ പെരിന്തൽമണ്ണ എജുമാട്ടിലൊക്കെ ഓഫർുണ്ട് നന്നായിട്ട് അപ്പൊന്ന് ഓഫറിൽ പോയി വാങ്ങിക്കാ വിചാരിച്ചിട്ട്
ആഹ് അതനുസരിച്ച് എടുക്കാനല്ലേ
ഉം മം ഓഫർല് പോയിട്ട് എടുക്കാ വിചാരിച്ചിട്ടാ പത്ത് നോട്ട് വാങ്ങിക്കുമ്പോ പത്ത് നോട്ട് ഫ്രീ അങ്ങനെ ഇപ്പ എല്ലാ എല്ലായിടത്തും ഓഫറാണല്ലോ സ സ്കൂള് തുറക്കുന്നതിനെ കുറിച്ചിട്ട് ഉം ഉം ആഹ് ആഹ് ഒര് ഒന്ന് വാങ്ങിച്ചാ ലെ ഒന്ന് ഫ്രീ ആണ് ആഹ് ആഹ് അ അങ്ങനെണ്ട് അപ്പാന്നാ അങ്ങനെ മേടിക്കാ വിചാരിച്ചിട്ടാണ്
ആഹ് ആഹ്
അപ്പൊ അങ്ങനെ ആകുമ്പോ നമുക്ക് ട്യൂഷനിലേക്കുള്ളതും ഒക്കെ കിട്ടും
ആഹ് ആഹ അയിന് ക്ലാസ് കൊച്ച്ങ്ങക്ക് ഈ എപ്പോഴാ തൊറയ്ക്കണത്
ഒന്നാംതി ഒന്നാംതി തുറക്കുന്നാണ് പറിണത്
ആണല്ലേ ആഹ് ഹോ ഒച്ചപ്പാടും ബഹളോ ഇല്ലാണ്ടായി വീട്ടില്
ഉം ഉം അതാണ് ഹ് ഒച്ചപ്പാടും ബഹളും ല്ലാണ്ടോ
ആഹ് ഞാനിവിടെ
ഭക്ഷണം കഴിക്കാനുള്ള പാത്രും എല്ലാം ക്ക ഞങ്ങള്ൾ പോയി നേരത്തെന്നെ വാങ്ങിച്ച വെക്കായിരുന്നു
ആണോ ഏഹ് ഏഹ്
നേരത്തെ കിട്ടിയപ്പ തന്നെ അല്ലെങ്കി പിന്നെ അത് തീർന്നോവത്തില്ലേ അപ്പൊ ഇവരുടെ കാര്യം ആദ്യം കഴിയണ്ടെന്ന് പറഞ്ഞ് ഇവരുടെ കാര്യം ബുക് ബുക്ക്ക്കെ ഇണ്ടല്ലോ പ്പ അത് പുസ്തകങ്ങളെല്ലാംഅഹ് ഇടാനുള്ള പേപ്പറുകളും എല്ലാം
ഉം മം മം ഒക്കെ വാങ്ങിച്ചുല്ലേ
ആഹ് അത് നമ്മുടെ ഇവിടെ ഒടുത്ത് തന്നെ ഒരു കടുണ്ട് പിന്നെ ഇപ്പൊ കൊറ സ്ഥല ങ്ങളിൽ ബുക്കുകൾ ഒക്കെ സൗജന്യമായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളൊ
അങ്ങനെയിണ്ട് ആഹ് അങ്ങനെ പറയുന്നെ കേട്ടു അങ്ങനെയിണ്ട്ന്ന്
ത്ത് ബുക്ക് സൗജന്യം അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അപ്പൊ എല്ലാ പോയപ്പോ ഞാനും കൂടെ പോയി കണ്ടപ്പോ ഞാനൊന്നും നോക്കില്ല ച്‌
ഉം ഉം ഇപ്പോ. ഇപ്പൊ ഒക്കെ പാക്കിങ് പാക്ക് ആക്കി വാങ്ങിക്കുമ്പോക്കെ നല്ല ഓഫർണ്ട് പറയണ്ട്.
അതെ അതെ ഓഹ് ഒരു അൻ എ ഞങ്ങള് ഒരു ഏഹ് ഭക്ഷണം കഴിക്കുന്ന പാത്രവില്ലേ അത് വാങ്ങിച്ചപ്പോ ഒരെണ്ണം മേടിച്ചപ്പോ ഒരെണ്ണം ഫ്രീ. ഒരെണ്ണം സൗജന്യം, അങ്ങനെ കിട്ടിയായിരുന്നു.
ആഹ് ആഹ്, ആഹ്. ഇപ്പൊ സൗജന്യം ആയിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട്. ഒന്നെടുത്താല് ഒന്ന് സൗജന്യംന്നറിയും പോലെ. ആഹ് ഉം ഉം എന്താച്ചോ ക്കെ കച്ചവടത്തിന്റെ ഓരോരോ ബുദ്ധിയാണ്.
ന്ത്രങ്ങളാ
തന്ത്രങ്ങള് ആഹ് കച്ചവടം മുന്നില്ൽക്ക് കൊണ്ടുപോവാനുള്ള തന്ത്രങ്ങളാണ്. ഇപ്പൊക്ക ഈ
ഒരു ആ ചെറു ഒറ്റ സ്കെയിലായിട്ടൊക്കെ വാങ്ങിക്കണെങ്കി ഭയങ്കര നഷ്ടവാ. അപ്പൊ അതില് പ്പ ഏദാ? ഒരു ഒരു പെട്ടി ഒരു പെട്ടി സ്കെയ്ൽ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല കാര്യായിരിക്കും. കാര്യംന്ന് വെച്ചാ നമക്ക് വേണ്ടന്നല്ല നമുക്ക് ഈ പ്ലാസ്റ്റിക് സൈ സ്കെയ്ൽ നമ്മള് വാങ്ങിച്ചു കൊടുക്കണത് ഇതുങ്ങളിത് ഇ ഇടിച്ചിട്ട് വരും.
അതാണ്, പിന്നെയും വാങ്ങിക്കണം ഒരെണ്ണം വാങ്ങിക്കുമ്പോ ഏഴ് രൂപ എട്ട് രൂപയൊക്കെ കൊടുക്കണം.
ആഹ് അപ്പൊ ഇത്. നമ്മള് വൂ കൂടുതൽ ഐറ്റം കൂടുതൽ സാധനങ്ങള് നമ്മള് വാങ്ങിക്കാണെങ്കിലേ. അത്രയും പൈസയൊന്നും കൊടുക്കു
കൊറവ് ആഹ് കൂ കൂടുതൽ വാങ്ങിക്കുമ്പോ നമുക്ക് കുറവ് വരും. പൈസ കൊറവ് വരും.
രിക്കാൻ പോയിട്ട് എല്ലാവരുടേയും കൂടെ ഒറ്റ ലിസ്റ്റ് ഇങ്ങനെ ഒറ്റ ഇതായികിട്ട് ഇട്ടിട്ട് എല്ല എല്ലാരും കൂടെ പോയേക്കണം.
ഞാൻ അങ്ങനെ തന്നെ വാങ്ങിക്കാറ്. ഒക്കെ ഓരോ ഓരോ പെട്ടി പെട്ടി ആയിട്ട് വാങ്ങിക്കും ന്നാ പിന്നെ അതാണ് ലാഭം.
ഒരു പെട്ടി മേടിക്കുമ്പൊ അ ഒരു ഇതിന് അത്രയും രൂപ വരുന്നില്ല. ഏഹ് അങ്ങനെ എല്ലാരും. കൂടെ ഒന്നിച്ച് വാങ്ങിച്ചിട്ട് ഇവിടെ വന്നിട്ട് എല്ലാരും കൂടി അത് അവനവന്റെ സാധനങ്ങ
അതേപോലെ തന്നെ കൊച്ച് ചെറിയ പിള്ളേർക്ക് സ്ലെയ്റ്റും പിന്ന ഈ പെൻസിലൊക്കെ വാങ്ങിയിട്ട്ണ്ട് കൊച്ചു പിള്ളേരൊക്കെ ആഹ് അങ്ങന ഉം
പിന്ന ഇവിട ഇങ്ങനെ സമ്മാനം കൊടുക്കുന്ന പരിപാടിയൊക്കെ ണ്ടല്ലോ കൊച്ചു പിള്ളാർക്ക് കൊച്ചു പിള്ളേരുള്ളവര്. അപ്പൊ അതെ ഞങ്ങളൊരു ഇതിന്റെ കുറച്ച് വർ കുറച്ച് ജോലി എടുക്കുന്നവരാ അപ്പ ഞങ്ങൾ ആ ഒരു രീതി ഈലാണ് സാധനങ്ങള് പോവുന്നത്.
ആളാല്ലേ, ആഹ് ആഹ്.
ഒന്നും പിരിച്ചിട്ടില്ല. എന്നാലും നമ്മള് കുറ പേർക്ക് അങ്ങനെ കൊടുക്കുന്നുണ്ട്.
ഉണ്ടോ? ആഹ് അത് നല്ലൊരു കാര്യാണ് കാരണം ഏഹ് ഒ ഒട്ടും സാ ത് സാമ്പത്തിക ഇല്ലാത്ത കുട്ടികൾക്കെ അവർക്കും വേണം. ല്ലോ എല്ലാ കുട്ടികളെയും പോലെ സ്കൂളുകളിലേക്ക് വരാനുള്ള ഒരു ആഗ്രഹംണ്ടാവുവല്ലോ പുതിയ ബാഗും.. ആ കൊടെക്കായിട്ട് വരാന്. അത് നല്ലൊരു കാര്യണ്. ഹലോ
ആഹ് പറഞ്ഞോ.
ആഹ് കേക്ക്ന്നില്ലേച്ചി.
ഈ ക്ലാസ് എട്ടാം ക്ലാസ് മൊതലുള്ള പിള്ളേരുണ്ടല്ലോ
ആഹ് ആഹ്
' 'ഞങ്ങള് ഇൻസ്ട്രുമെന്റ് ബോക്സ് മൊതല് അങ്ങനേണ് കൊടുക്കുന്നത് ബാഗ് പിന്നെ കൊറച്ച് പുസ്തകങ്ങള് അങ്ങന പേന
ആഹ് ആഹ്
അങ്ങനെ കൊടുക്കുന്ന് അപ്പോ
ആഹ്
അ നമ്മളെല്ലാ ബുക്കും കൂടെ നമ്മക്ക് കൊടുക്കാൻ പറ്റത്തില്ല, കൊറേ പേരുണ്ടല്ലോ അവരിക്ക് കൊടുക്കണോല്ലോ അപ്പം ആ മൂന്ന് ബുക്ക് മൂന്ന് വലിയ ബുക്കുകള് വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഉം.
കൊടുക്കുന്നത് ലേ. ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ്. ആഹ് ആഹ് മൂന്നെണ്ണം വെച്ച് കൊടുക്കുവല്ലോ.
ആഹ് സാനങ്ങളവര് മേടിച്ചാ മതിയല്ലോ.
ആഹ് മതി മതി മതി അതാവുമ്പോ അവര്ക്കൊരാശ്വാസവാണല്ലോ.
അതെയതെ അപ്പങ്ങനെ പിന്നെ ആ ഈ ഉടെ ഇവിടെ മേടിച്ചത് ഭയങ്കര പൈസേയി. എന്ന് വച്ചല് അങ്ങനെയല്ല ത്രേം പൈസ വന്നില്ല. പറഞ്ഞാല് ഇവ ഇവിടെ മേടിച്ചതിലന്നറഞ്ഞാല് കൊച്ചുങ്ങക്കെല്ലാം ഒരേപോലെ ഇരിക്കണ ഇഷ്ടപ്പെടത്തില്ലല്ലോ.
ഇല്ല ല്ല ല്ല പലര്ക്കും പല രീതീല് പലെ ഉം
പിന്നെ' ' ക്കിന്ന തരത്തിലുള്ള ബാഗ്.
ഉം
ആ ആൽബത്തിലിങ്ങനെ മറിക്കൂല്ലോ അപ്പ ഈ ആർ ബീടെ പലതരത്തിലൊള്ള ആൽബ് ഇത് ആ ബാഗിന്റെ പൊറകില്ണ്ട്.
ഉം ഉം
ഇങ്ങനത്തെ ബാഗ് വേണോന്ന് പറഞ്ഞാരുന്നു ബഹളം.
അയ്ശരി ആഹ് ഉം നല്ല വേ നല്ല വെലയാണ്. ഇപ്പഴേ പിള്ളേർക്ക് ത് പറഞ്ഞാ മതി നമ്മളിത് എത്തിച്ച് കൂടി കിട്ടുമ്പഴത്തേക്ക് നല്ല വെലയാണ് നാല് സാധനം ന്നാത് നാല് സാധനം വാങ്ങിക്കുമ്പഴത്തേക്ക് പൈസാങ്ങ്
പൈസാങ്ങ് ചേ തീർന്ന് രണ്ടായിരത്തിന് മേലെയായി ഇപ്പതന്നെ.
ആഹ് ആഹ് ഞാന് ഞാനൊരു ദിവസം ഒരാറ് നോട്ട്ബുക്ക് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്.
ഇരുപത് ' 'യിട്ട് ഒരു രൂപ പോലും അവസാനം വേറെ പൈസ എടുക്കേണ്ട അവസ്ഥ വന്നു
ഉം ഉം ഉം
ഇരുപതിനായിരം രൂപ കൈ പിടിച്ചോണ്ടാണ് പോയത് അവിടെ ചെന്നപ്പോ ഇവരിക്ക് ബുക്ക് എടുക്കാനുള്ള പൈസ വേണ്ട അവർക്ക് ബുക്ക് എടുക്കാനുള്ള പൈസ വേറെ രണ്ടും രണ്ടാണല്ലോ അപ്പോ ഇവരൊക്കെ കൊണ്ടു പോയിട്ട് അവിടന്ന് ഒന്നും വേണ്ടായിരുന്നു ഞങ്ങക്ക് വേണ്ട ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞോണ്ടിരിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കും ' ആഹ് ഒരു ഈ കടകളിൽ നിന്നുള്ള ആഹ് വല്യയ ബാഗും
ആഹ് ആഹ് അതിനെ അയിന് ഇപ്പോഴത്തെ ഇ ഇപ്പോഴത്തെ കുട്ടികൾക്കന്ന് പറഞ്ഞാലേ ഏഹ് ഒന്നാമത് അവസ്ഥ അറിയില്ല അവർക്ക്. ഇതെങ്ങനെയാണ് ഇത് ഇത് ഇപ്പ പണ്ടത്തെ കാലത്ത് പറഞ്ഞാൽ നമുക്ക് നമുക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല
ക്കാണ്ടല്ല അവരെ വളത്ത്
ആ ഹ് ഒന്നും അറിയിക്കാതെ വളർത്തുകൊണ്ട് ഇവർക്ക് ഇവർക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് എന്താന്നറിയില്ല ഇത് കിട്ടുന്നത് എത്രത്തോളം ബുദ്ധിമു നമ്മള് ബുദ്ധിമുട്ടിയിട്ടാണ് ഇത് ഇത്രത്തോളം എത്തിച്ചു കൊടുക്കുന്നേ അറിയില്ല
അവര് ടി വി എല്ലാം കണ്ടിട്ടെ ടി വി കാണുമ്പോ എന്ന കൊറേ പരസ്യങ്ങളുണ്ടല്ലോ ഏ അപ്പൊ എന്നോട് പറയണെ വെള്ളം ചീറ്റണ കുട വേണോന്ന്
ആഹ് ആഹ്
അപ്പൊ ഞാ ചോദിച്ച് അതെവിടെന്ന്ന്ന് ആ കൂടെന്ന് ചോദിച്ച അപ്പോ ഞാൻ പറ വെള്ളം ചീറ്റണ കുട വെച്ചാലും നമ്മുടെ മേല് നനയില്ലേ നമ്മള് കുട മേടിക്കുന്നത് നനയാണ്ടിരിക്കാനാണല്ലോ പറയാ അങ്ങനല്ല ഇ അതിനകത്ത് കിടന്നിട്ട് അത് നമുക്ക് ഇങ്ങനെക്കുമ്പോ ചീറ്റി വരുമെന്ന് എന്നൊക്കെ പറയണ്ട്
ആഹ് ആഹ് ആഹ് എന്നിട്ട് എന്നിട്ട് വേണം സ്കൂൾന്ന് പിന്നെ പരാതി ആയിട്ട് വരാൻ മറ്റുള്ള പിള്ളേരുടെ മേലക്ക് ഇവര് വെള്ളം ചീറ്റില്ലേ
ആരുടെ
വികൃതിയുടെ കൂടാരങ്ങളല്ലേ ഇപ്പത്തെ മക്കള് ഏ ഇപ്പൊ വികൃതി മാത്രേ അവർക്ക് അറിയുള്ളൂ
ലൊക്കെണ്ട് അപ്പൊ ഞാ പറഞ്ഞ അതുമതിയാ എനിപ്പ ആ അത് മതി പിന്നെ അത് മേടിച്ചോ
ആഹ് ആഹ്
അപ്പൊ എന്നോട് പറയാ അപ്പൊ വാച്ച് കൈയില് കെട്ടിക്കൊണ്ട് പോകണ്ടല്ലോ ഇതില് നോക്കിയ സമയം
സമയം ഉം
അതിന്റെ ബാറ്ററിയും മേടിപ്പിച്ചു അങ്ങനെയൊക്കെ ഉം പിന്ന കൊട കയ്യിയില് പിടിച്ചോണ്ട് പോകൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തലേല് വെക്കാൻ ക്കണ കൊട മതിന്ന്‌
ആഹ് അത് പറ്റും പണ്ട് ഇണ്ടായിരുന്നില്ലേ തൊപ്പിക്കൊട പണ്ട് കർ - കർഷകർ ഉപയോഗിച്ചിരുന്നല്ലോ പാടത്തു പണിയെടുക്കാൻ കാരണം പിടിച്ച് നിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ത് തലയില് കമത്തി വെച്ചല്ലേ ഉണ്ടാക്കിയെ ഉപയോഗിച്ചത് തൊപ്പിക്കൊട അല്ലെ ഇപ്പൊ അതൊക്കെ വാങ്ങിക്കൊടുക്കണം ശരിക്ക് തൊപ്പിക്കൊടെയൊക്കെ
ഉം ഉം
ഉം
അതൊക്കെ തന്നെ അവർക്ക് കൊടുക്കണ്ട് തൊപ്പിക്കൊട അതൊക്കെ ഉപയോഗിച്ച് ശീലാവണം അപ്പഴേ അറിയുള്ളൂ ഇപ്പവർക്ക് എന്തറിയാ ഇതിനെ കുറിച്ചിട്ട്
ഇതിനകത്ത് ഒരേ ഈ ഇങ്ങനാ ഫോണില് ഓരോ കാര്യങ്ങളൊക്കെയിണ്ടല്ല അപ്പ അയിനകത്ത് അവർ ഇങ്ങനെ മൊത്തത്തില് ഇങ്ങനെ താഴ്ത്തിക്ക അറ്റം വരള്ളരു കൊട ഉണ്ടായിരുന്നു
ആഹ് ആഹ് ആഹ്
ഏഹ് അപ്പൊ ഞാൻ ചോയ്ച്ചു അതെന്ത് കൊടെ ആണെന്ന് ചോയ്ച്ചു മോളില് കൊടയാ താഴ്ത്തെ അങ്ങേ അറ്റം വരെ പ്ലാസ്റ്റിക്കാണന്ന് അതിങ്ങനെ റൗ ചുറ്റി ചുറ്റിയിങ്ങനെ ഇരിക്കുന്ന് അപ്പൊ അതുകൊണ്ട് ആഹ് കൊട രു മേലെന്നും നനയത്തില്ല നാലും നനയത്തില്ല.
ആഹ് ആഹ് അങ്ങനെ ഒരു കൊടണ്ടാരു ഉണ്ടാരുന്നു അത് അതൊരു ഒര് ഒര് ക്ലാസ് പോലെയാണത് അത് ഇങ്ങ് എറക്കി. ക്കിവെയ്ക്കാ കാല് വെരെ എറക്കി വെച്ചാല്.
ചുറ്റും പ്ലാസ്റ്റിക്കിലാണെങ്കിലേ എങ്ങനെ കാണും എന്ന് ചോദിച്ച് കണ്ണിന്റെ കാഴ്ചയെക്കെ പോകുന്നിപ്പ പറയാണേ. അങ്ങനെ പോന്നതാ അത് അങ്ങനെത്ത ഒരു പ്ലാസ്റ്റിക്കാണ് അതിന്റെ എട അവെടെ ഒരു ഓട്ടയൊണ്ട് അപ്പൊ അതിനാത്തൂടി നോക്കാന്ന് ഞമ്മ അപ്പ കോങ്കണ്ണ് വെരുന്നു